ആ എന്തൊക്കെയാ അർത്ഥാനം
നല്ല അർഥം തന്നെ
ഹം ഇല്ലേ ഞാൻ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാണ് ഉറങ്ങി ന്നല്ല മക്കള ഉറക്കി
ആ അത് ശരി
നിങ്ങള് ഫുഡൊക്കെ കഴിച്ചില്ലേ
ആ നമ്മള് ഫുഡൊക്കെ കഴച്ചി
ആ കാടക്കാനയിട്ടില്ലേ
ആ കുട്ടികളൊക്കെ ഉറങ്ങിയാ
കുട്ടികളൊക്കെ അതാ ഫോണില് കളിച്ചു തീർക്കണമെന്ന്.
ക്കും ചോറ് കഴിച്ചിട്ട് ഉറക്കമൊന്നുമില്ലല്ലോ ഒക്കെ ഫോണുമ മക്കളിയൊക്കെ തന്നെയല്ലെ എല്ലാ കുട്ടികൾക്കും
അതല്ല പറഞ്ഞ അതല്ല കുട്ടികൾക്ക് ഇപോ അത്കിട്ടിയാൽ തി
ആ ഏത് പ്രായമുള്ളവർക്കു ഇപ്പ അതു മതി
ആമ്പിള്ളർക്കും ഇപ്പ അത് കിട്ടിയാലേ
ആ
ഓന് ഉറങ്ങുല പിന്നെ വറെന്തൊക്കെയുണ്ട് വർത്താനം
വേറെന്താ കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോനുണ്ട് കുട്ടി കൾക്കൊക്കെ മദ്രസ ഒക്കെ യില്ലേ നാളെ ആ അ അപ്പൊ നേരത്തെ ഉറങ്ങൊന്നില്ലേ മദ്രസെപോണവരു
ആ മദ്രസെക്ക് പോണോര് നേരത്തെ എണീച്ചു പിന്നെ കഴിച്ചു കഴിഞ്ഞ് ഒറങ്ങു ഇതൊക്കെ തന്നെ പണി ഉ
ആ
വിളിച്ചൊണത്തണെ
ആ
ഇം പിന്നെ അവിടുന്ന് മദ്രസ പോയെണ്ടോ
ഉ അയിനിപ്പ കിടത്തി ഉറക്കിയേക്കണ്
എണിച്ച മടിയാവൂലേ
രാവിലെ കൊറ ച്ച് മടിയ പക്ഷെ പോകാൻ മടിയൊന്നുല്ല ഈ ഒറക്കം ഒന്ന് തെളിഞ്ഞിട്ടാനുള്ള മടിയാ
ആ അതാണെ
പിന്നെ ഇപ്പ അതന്നെ ണീച്ചക്കപ്പോ ഇപ്പോ ചായിതൊന്നുംല്ലല്ലോ ഓൽക്ക് വേണ്ടത് ആദ്യം ഫോണാണ് ണീച്ച് എന്തിന് മീച്ചക്ക് പോയി കഴിഞ്ഞ ഫോൺ ചാർജ്ണ്ടാന്നാണ്
അതെന്റെ
ഓരുക്കത വേണ്ടിയത്
എല്ലോടത്തും അങ്ങനന്നെ
ആ ചെറുതിന് പിന്നെ തൊള്ളയിന്നൊരു വറ്റ്ഇറക്കണങ്കി മുന്നിലത് വെച്ച്കൊടുക്കണം
തന്നെ ചെറിയേന് എത്രായിന്ന്
ഏ അത് ശരി
പിന്നെ നിങ്ങക്ക് എത്ര കുട്ടിയോളാ ആ വല്ല്യ കുട്ടികളാ
ആ പിന്നെ മോനെണ്ട് മോളുണ്ട്
ആ എനിക്ക് രണ്ടു ആങ്കുട്ടികളാണ്
ഹസ്ബൻഡ് കൂടെയില്ലേ
ഇല്ല നാട്ടിലില്ല
ഏ അത് ശരി ഒറ്റക്ക എള്ളത്
അല്ലല്ല ഞങ്ങള ഇവിടെ തറവാട് തറവാടാണ് എല്ലാരുണ്ട് ഉം ക ഹസ്ബൻഡിന്റെ ഏട്ടനിണ്ട് ഓളെ വൈഫിണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഉമ്മണ്ട് ഞാന് എന്റെ രണ്ട് മക്കളും ഞങ്ങളെല്ലാരും കൂടെ ഒന്നിച്ചന്നെ
ആ പിന്നെ പരർത്തിയിലേക്കുലെ
വെച്ചിട്ടില്ല സ്ഥലൊക്കെ വാങ്ങിട്ടിക്കണ് വെക്കണം അപ്പ അത് സാനത്തിന്റെക്ക വെല വച്ചിട്ട് എന്നാ പേരെക്ക ആയി കിട്ട തൊന്നും അറിയില്ല
ആ അതന്നെ
സാവധാനം സാവധാനം ഇങ്ങനെയൊക്കെ ആയിട്ടന്ന പിന്നെ ഇപ്പ ഒരാള ഒറ്റക്ക്പണിയെടുത്ത് കണ്ട്ക്കങ്ങണ്ടല്ലേ അപ്പ പിന്നെ അതിനനുസരിച്ചൊക്കെ തന്നെ ഒള്ള് കെയറാൻ ആ എണ്ട് ശമ്പളോക്കെണ്ട്
ആ അപ്പൊ ഇടുക്കാനാണെ
ആ പെരപ്പണിയൊക്കെ പിന്നെ എടുക്കണെങ്കി നല്ല പൈസ കയ്യില് വേണം ആ സ്ഥലം വാങ്ങിക്കണം
ഏ അയ്നൊരു സംഖ്യ ആയിണ്ടാവുല്ലേ
ആ അത് ഇവിടെ സ്ഥലം ഞങ്ങള് പാടാണ് അപ്പൊ പിന്നെ വല്യ വെലല്ല പാടെടുത്തിട്ട് വെറും വ കൊടുത്തക്കാണ് അല്ലാതെ പിന്നെ റോഡിന്റെ പക്കത്ത് നമ്മള് സാധാരണ പറമ്പൊക്കെ കിട്ടുണെങ്കിൽ ലക്ഷങ്ങള്ൾ കൊടുക്കണം
ആ ആ
ങ്ങക്ക് ഒറ്റ ഒറ്റക്ക വ ഒറ്റ വൂടാ
ആമ്മക്ക ഒറ്റ വീടാ
ആഹ
ഉം പിന്നെ മോള് ഉറങ്ങിയോ മോന
ആഹ രണ്ടാളെ ഉറക്കിണ്ട് ഇപ്പും പോതിയ ഞാന്
മുത്തച്ചി ഇല്ലെവിടെ
ആഹ ഉണ്ടെ
ആഹ
പോലും ഓല കുട്ടികളൊക്കെ ഉണ്ട് കൊറച്ചാൾക്കാര് ഉറങ്ങിക്കണേ കൊറച്ചാൾക്കർ ഉറങ്ങാൻ നക്കണ പക്കപ്പ മക്കളൊക്കെ ഉറങ്ങണ നേരത്തെല്ല ഇപ്പൊക്ക ഒേ പോകണേരിക്കുള്ളൂ
ആതരന്നെ മൂത്തശ്ഛക്കെ ആയിട്ട അങ്ങനെ സ്വഭാവൊക്കെ ഉണ്ടോ
ഏ ഞങ്ങള്ൾ കൊഴപ്പൊന്നില്ല
ആഹ ചിലവിടത്തൊക്കെ ആളുണ്ടായാലേ
ആഹ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നൊന്നുമ ഇല്ലപ്പ ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കിട്ടും കാര്യൊന്നുമല്ല എത്രാല ഞങ്ങൾക്ക് ഇതിന്റെ വിളത്ത ല്ലേ
ഉ
അപ്പൊ പിന്നെ ഞമ്മള അങ്ങനെ ആഹ അപ്പൊ പിന്നെ പ്രശ്ന ഉണ്ടാക്കിട്ടൊന്നും കാര്യല്ല പിന്നെ ഞമ്മൾ ഓല ഓല ഞമ്മളും തന്നെ കാണണ്ടേ പിന്നെ കുട്ടികൾ തമ്മിലുള്ള ചെറ ചെറെ പ്രശ്നങ്ങൾ ഒരിക്കലൊ ഒരു നാലല് വയസ്സായ കുട്ട ഇന്റെ മൂന്ന്ു വയസ്സായതുംണ്ട ാണ് ആ പോയ തമ്പില് കൂടുും പിന്നെ ഞങ്ങള്ൾ നല്ലഘെട്ടില വച്ച അങ്ങനെ പോകും ഓരല്ലേഓ അഞ്ച മിനിറ്റ് വക്കാണ് ഏറ്റാ അടുത്ത സെക്കൻഡ് ഓ ശരിയായില്ലേ പിന്നെ പത്തായില് ഞമ്മള് പോയിട്ട്
അപ്പൾ അമ്മാരായിട്ട് പ്രശ്നം ഉണ്ടാവില്ലല്ലോ
ഏയ് അപ്പൊ പിന്നെ ഞങ്ങങ്ങനെ അങ്ങന നടപടാൻെേലും പോില്ല ഞങ്ങൾ നല്ല രീയിൽ തന്നെ അങ്ങനെ പോവാ ഒക്കെ രണ്ട പര വെച്ച് രണ്ടോ ളത്തിനൽ നല്ലതിൽ അങ്ങനെ പോകരുത്തീട്ട
അമ്മമായി ല്ലേ
ന അട കടന്ന് കുണ്
മസക്ക ഇണ്ട്
ഉണ്ടായി ഞാൻ കല്യാണം കഴിഞ്ഞഞ്ാ അപ്പൊക്കെണ്ടായിനി ഇപ്പ മരിച്ചിട്ട് നാലകൊല്ല ആായി
അ ശരി നിങ്ങൾ രണ്ടാേ പ്പിളി അഞ്ചനന്നെ ഉള്ളൂല്ലേ
അല്ല രണ്ട് നാത്തമാരുണ്ട് ഒരക്ക പിന്നെ കല്യാണം കഴ ച്ച് പോയെടുത്തല്ലേ എപ്പോഴേലൊക്കെ വന്നെങ്കി ആ് എപ്പോളേലൊക്കെ വന്നെങ്കി വരും
ഉ
അത് സ്കൂൊക്കെ ലീവ് ഉണ്ടാവുമ്പോന്ന് വന്ന തലാട്ട പോവാത്രേള്ളൂ
മക്കു ല ല്ലേ
നിക്കും തോനൈസൊക്കെ ലീവ് ഉണ്ടെങ്കിൊക്കെ നക്കും
ന പൊങ്ങളങ്ങളെ വീട്ട് പോല അവല വരുമ്പോ
ഓല് വരുമ്പോന്നല്ല ഞങ്ങള് ലീവള അനുസരിച്ച് ചിലപ്പോ ഒരു ഓള് പോയി വന്നാല് മുത്തച്ചി പോയാല് പിറ്റേതില് ഞാൻ പോകും വിളവിളിനനുസരിച്ച്
ആഏ
എനിക്ക് പിന്നെ ഞാനൻ അവിളടെ അടുത്ത തന്നെയാണ് എൻന്റെ വീടടെ തന്നെപ്പന്നെ എനിക്കപ്പോ ആണെങ്കില പോകും പോലും ചെയ്യ ഇനി പോ നിൽക്കാനില്ലെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം പോരാ
ആഹ
പക്ഷെ മൂത്തച്ചിക്ക് നല്ല ദൂരം പോണം പിന്നെ ഒരു ലീവിള അനുസരിച്ച് പിന്നെോള് പോവാ
ആഹ ആ ശരി
പിന്നെ എന്നിട്ട്
പിന്ന എന്തൊക്കെയണ്ട്
നിക്കങ്ങളൊത്തൊക്കന്നെള്ള ഉണ്ടാവും അല്ലേ
ആഹ ഇക്ക് എന്റെ പുദ്യപ്പളി മക്കള
ഉം ആമ്മമ്മ അമ്മശാക്കൊന്നുഇല്ല ആഹ നാതുമാരോ
തമാര ഒന്നുണ്ടോ അതിനന്െ കെട്ടിച്ചീണ്
ആഹ വരലില്ലേ ആഹ ആ ഒക്കെ എപ്പഴേലൊക്കെ വരും ഒരുക്കെ ഒറ്റപ്പരക്കാരും മറ്റൊക്കെ ജീസണല ആകുമ്പോ തോനൊന്നും വന്നോടെ നടക്കൂലല്ലോ
വീടാന്റെ വീട്
എന്റെ വീട് ഇവിടെ മുള്ളിയ കുറിശിറി
ഓ അ ശരി
ഉ
ദൂര ഉണ്ടായിക്കൂലേ
ഇല്ല ഇന്നെ പിന്നെ കെട്ടിയോന്റെ പേര ഇവിടുന്ന് നടത്ത് തന്നെയാണ് തോനാ ദൂരോന്നുല്ല ബസ്സോന്നും ഇല്ല നമ്മള് വണ്ടിയൊക്കെ എടുത്ത് പോകണം അല്ലാതെ ബസ്സ് പോകണം വഴിയൊന്നല്ലാന്നള്ളു കൊറച്ച് ഉൾറോഡാണ് ആ അപ്പോ ആങ്ങളര് ആരെങ്കിലോക്കെ ലീവോക്കെണ്ടാകുമോ ഞാൻ അങ്ങനെ പോകും ഓലപ്പ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരും ചെയ്യും
ഏ പിന്നെ ഒറങ്ങാനായോ
ഒറങ്ങാനൊക്കെ ആവുണു
ആ
നിങ്ങളെ വീടെ എവിടെപ്പോ
എന്റെ വീട് കൊണ്ടോട്ടിയാ അറിയോ
ഏ കേട്ട്കണ് കൊണ്ടോട്ടി ഒക്കെ ഫേമസ് അല്ലേ മൽപ്പോർത്ത് നിന്നിട്ട് കൊണ്ടോട്ടി അറിയില്ലന്ന് പറയാൻ പറ്റോ
ആ അന്റെ പേര മലപോറത്താ
ആ മലപ്പുറം തന്നെന്
ഹേ അയ്ശരി
ഏ വേറെന്താ അങ്ങനെ പോണണ്ട് കൊഴപ്പൊന്നുല്ല നിങ്ങളെ വീട്ടിലാരൊക്കെണ്ടപ്പാ
പിന്നെ എന്റെ വീട്ടില് ആ രണ്ടാങ്ങളാര് ഒരാ നാല് അങ്ങളാര്
രണ്ട് പെൺകുട്ടികള്
ആ നിങ്ങ നിങ്ങക്ക് എ ട്ടാത്തിയ അനിയത്തിയ ആ
ഉം
ഉമ്മേം ഉപ്പേം ഒന്നുല്ല ണ്ടാവൂലല്ലേ ആ
ഉപ്പ ഇല്ല്യ
ഉം എനിക്ക് എന്റെ വീട്ടില് രണ്ടാങ്ങളാര് എന്റെ മ്മ തന്നെ ഒള്ളോ
പിന്നെ വേറെന്തൊക്കെയാ ഓ ഓറങ്ങനായോ
വേറെന്താ അങ്ങനെ പോണണ്ട് കൊഴപ്പൊന്നുല്ല അയിന് എനിക്ക് എന്റെ വീട്ടില് അയിന് രണ്ടാങ്ങളാരെന്ന ഉള്ളൂ വേറെ വല്ല്യങ്ങളാ കല്യാണം കഴിച്ച്ക്കണ് രണ്ട് കുട്ടേള് ഇണ്ട്
ഏ
ചെറിയങ്ങളാ ഇപ്പ ജോലിക്ക് ഒക്കെ കേറിട്ടേള്ളു
തന്നേ
ഉം
ഏ അത് ശരി ആങ്ങളാര് കല്യാണം കഴിച്ച്
പിന്നെ
ഏ
വേറെ എന്തൊക്കെയാന്ന് ചോയിക്കാ ഇപ്പ ഈ കാലാവസ്ഥ മാറി മാറഞ്ഞിട്ടേ ജലദോഷവും പനിയൊക്കെയാണ്
മരുന്ന് കുടിച്ചിട് വരൂലേ
മരുന്നോക്കണ്ട് അത് തന്നെ വെയിലും അല്ല മഴേം അല്ലാത്ത കാലാവ സ്ഥല്ലേ മഴക്കാല ആണേനും എന്നാ മഴേട്ട് ഇല്ലേനും നീരെറങ്ങീട്ടെ
ഇപ്പൊ മഴ എന്ീ കൊണ്ടാലന്നെ
ആ
എ
നമുക്കിപ്പ മഴയും നെയിലൊന്നും കൊള്ളാതിരിക്കാൻ പറ്റൂലല്ലോ നമുക്കിപ്പ തീരെ മഴയും മെയിലൊന്നും കൊള്ളാതിരിക്കാൻ പറ്റും
മായെ കൊണ്ടാ തന്നെ ജെലദോസം പുടിച്ചു റ
ആഹ ചാറില അടിച്ചാ മതിപ്പൊ
ആഹ
ആന്ന ആയിോട്ടില്ല ഇൊക്കൊ ഒരു ഫോൺട്ട ഞാ പിന്നെ വിളിച്ച
ആഹ് ആയിക്കോട്ടന്നൽ
ആഹ ആയിക്കോട്ടെ
ആ ഹലോ